ആഹ്
ആ
ആ
ആ കേൾക്കാണ്ട
പ്പം ഫ്രീയാ
ആഹ് പിന്നെ
നളെ പണിയൊക്ക കഴിഞ്ഞോ
ഇവിടെ കുട്ടികള് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു
ഏട്ടമണിക്കെ ആവും കഴികുമ്പഴത്തേന്
ആഹ് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇനീ കടകാനു ഓ പിന്നെ ക കെടക്കാൻ കൊറച്ച് സമയെടുക്കും ഭക്ഷണം കഴിക്കല് വേഗം കഴിയും
അത് ഡെയിലിഎങ്ങനെയാ
ആ അതേ അങ്ങനെ അത് സുഖാതാ മറ്റു ഭക്ഷണം കഴിച്ചിട്ട് കെടക്കുമ്പോ
ആ അത് പറ്റൂലാന്നോക്കെ പറയണേക്കാ ഹ ഹ എന്നാലും അതെ
പിന്നെ എന്തെങ്കിലുവിടെ പോയി വന്നാലൊക്കെ എങ്ങനെ നേരെ വെകുമ്പളൊക്കെ ഇതാവുള്ളു എല്ലാരും വീട്ടിലിണ്ടെങ്കി പിന്നെ നേരത്തെ കഴിക്കും
എന്ന
ആ പിന്നെ കെടക്കാനാവുമ്പോ ഒമ്പര പത്ത്മണി എന്തായാലും ആവും
ആണ്ല്ലെ
മക്കക്ക് വേൻ കൊടുക്കോ ഹലോ ഹലോ ഹലോ കേൾക്ക്ണ്ല്ലേ